ഹലോ
ആഹ് കേക്കുന്നില്ലേ?
ആഹ് എനിക്ക് കേക്കണുണ്ട്.
ആഹ് ആഹ് കേക്കണ്ട് എന്തോരു സൗണ്ട് ഇങ്ങനെ കേൾക്കാത്തെ ആഹ് എന്തോ സൗണ്ട് അവിടുന്നു ഇങ്ങനെ കേൾക്കണണ്ട് റേഞ്ചിന്റെ എന്തേലും പ്രശ്നാണോ
എന്നാ റേഞ്ച് ഇവിടെ വൈഫൈ ആണ് അയിന്റെ പ്രശ്നം ഇണ്ടോ?
ഏഹ്ഇപ്പൊ ഒരാൾക്ക് വിളിച്ചപ്പോളും അങ്ങനെ തന്നെ ആയിരുന്നു ഇങ്ങനെ കിര കിര മാരി ഇങ്ങനെ സൗണ്ട് സെർവർ പ്രോബ്ലം ഉണ്ടാവുവാണെങ്കിൽ
ആഹ് ഉണ്ടാവും കാരണം എന്താ മഴയൊക്കെ പെയ്തോണ്ടേ
ആഹ് പിന്നെ രാത്രിയല്ലേ എല്ലാരും ഫോൺ യൂസ് ചെയ്യണുവുണ്ടാവും മഴയത്ത് ഒരു ക്ലിയർ കിട്ടൂല്ലല്ലോ
ആഹ് ആഹ് ആഹ് ഭക്ഷണം കഴിച്ചു ഉം
എന്താ ഉണ്ടേന്
എന്താ സാധാ ചോറ് തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല ഇന്നലെ വെച്ചോണ്ട് ഇന്ന് വെച്ചിട്ടില്ല
ഉം
കിടക്കാനായോ?
കിടക്കാന് വാണ്ടിയോരുക്ക് കിടക്കാം അങ്ങനെയാണ് ഉം ഉം കുട്ടി ഉറങ്ങിട്ടില്ലേ അപ്പോ ഓളുണ്ടല്ലോ ബാക്കികൂടെ ഞാന് ചോറ് ഭക്ഷണവൊക്കെ കഴിച്ചു കഴിഞ്ഞിക്കണ് ഇനി ഇപ്പോ ഹസ്ബൻറ് ഉണ്ട് വരാന് ഓര് ഉണ്ട് കഴി ക്കാന്
നേരം വൈകോ
ആഹ് ഓല് ചെലപ്പോൾ വൈകിങ്ങാണ്ടന്നെ വരല്
ഉം
അപ്പൊ പിന്നെ ഞങ്ങളതൊക്കെണ്ട് എടുത്തുച്ച് ഇങ്ങാണ്ട് പാത്രം കഴുകിയെ വെക്കും
അതെ പിന്നെ ഓര് വന്നിട്ട് കഴിക്ക ഇന്നിപ്പോ സിനിമക്ക് പോയി ഇരിക്കുവാന്നൊക്കെ പറഞ്ഞീന് ഇനീപ്പൊ കഴിച്ചു വരുമോന്ന് അറിയില്ല
അത് ശെരി ഏത് സിനിമ
ഏതാണ് ആവോ
കളിക്കണത്
ഏതാണ് ആവോ എനിക്കറിയില്ല
ഫ്രീ ഇന്നാണല്ലോ നല്ല സെറ്റാണ് പറയുന്നേട്ടു ദൃശ്യേ
ആഹ് ദൃശ്യല്ലേ എന്നാ അയിനനെ ആണോ ആവോ എവിടക്കാണോ പോയിക്കണോന്നും അറിയില്ല അത് ഇതിനാണ് സിനിമ കാണാൻ പോവാണ് പറഞ്ഞീനു
ഉം
ഉം
നല്ല സിനിമയാണ് മോഹൻലാലും മീനയൊക്കെ ആഹ് സിനിമ
ആഹ് ആഹ് ഈ കുറി ഈ ചെലപ്പോ ആ്ഹ്ആഹ് കാട്ടെ കാട്ടെ ഇക്കുറയും ചില ചെലപ്പോൾ എന്തെങ്കിലും അതില് നല്ല അത് ഋഷിയൊക്കെ വന്ന കാണാവുമ്പ നല്ലാം ഉഷാറാണല്ലോ
അതെ എന്തെക്കയും പുതിയതായി സ്റ്റൊക്കെ ഉണ്ടാവോ കാരം
ആഹ ടിസ്റ്റ ഒക്കെ ഉണ്ടാക ഉണ്ടാണ്ട ആണ്
ആഹ്
ഉം
നല്ലതാണന്ന് പറയണ കേട്ട് പിന്നെ ഞാനും കണ്ടിട്ടൊന്നുമില്ല സിനിമയൊക്കെ കാണാൻ ഉണ്ട്
ആഹ് ആഹ് ഓഹ് അപ്പോ ഉം സിനിമയൊക്കെ കാണാറുണ്ട് ഉ ഏകദേശം ഇപ്പൊ ഞാന് ഇവിടെ പോയി ഇവിള് നമ്മള് ഇതില് പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിലും
ആഹ്
ഇനി ഇപ്പോൾ ഹസ്ബൻഡ് തിയേറ്ററിൽ പോയി കണ്ടാലും ഇവിടക്കും ഇവിടന്ന് തന്നെ ഫോണ് കൂട പിന്നെയും കാണും ഒന്ന കൂടി അപ്പ ആയിക്ക ഇങ്ങനെ നോക്കി കുൂത്തിർക്കും
ആഹ് അങ്ങനെ കാണല്ലേ
ആഹ് അങ്ങനെ കാണും പിന്നെ പിന്നെ എന്താ വേറെ എന്തേലും ഓൺലൈൻ വർക്കൊക്കെ ഉണ്ടോ ഇഞ്ഞി
ഇപ്പൊ ഒരു ഓൺലൈൻ വർക്കുല്ല അപ്പൊ അതൊക്കെ തന്നെയ ഉള്ളൂ
ആഹ് ആഹ് എവിടെ ഹസ്ബൻറിന്റെ വീട്ടിൽ തന്നെയാണോ അതോ
ഹസ്ബൻ്റിൻ്റെ വീട്ടില് തന്നെ ഇഷ്ടപ്പെട്ട സിനിമക്കെ അതാ
സിനിമ പലതും ഉണ്ട് രസ ള്ളത് ചിരിപ്പിക്കാല്ലതൊക്കെ ചിരിക്കണോ ചിരിപ്പിക്കണോരൊക്കെ ഇപ്പം ഇങ്ങനെ പോവാണല്ലോ കൊറെ ആൾക്കാരിപ്പോ മരിച്ചു പോയില്ലേ ഉം ആഹ്
ആഹ്
അങ്ങനെ ഓരോതൊക്കെനും പണ്ടത്തെ നല്ല കോമഡി സിനിമകളൊക്കെ ഉം
ശരിയാണ്
ഉം അവരൊക്കെ ഇപ്പം ഇങ്ങനെ പോവാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തോലൊക്കെ പോവുക
ആഹ്
ഉം
ഒക്കെ പുതിയ നടൻമാരാണല്ലോ
അവൂ
നടൻമാരും നടികളൊക്കെ അറിയാത
അപ്പൊ അറിയാത്തവരാണ് വന്നിക്കണത്
അറിയാത്ത
ഓഹ് ന്യൂ ജനറേഷനല്ലേ
അതെ ഒക്കെ വൈബ് അല്ലേ ചപ്പോ മടി നടന്മാരും ഇപ്പല്ലോ തോന്നുണ്ടല്ലേ
ആഹ് അത്രല്ല അപ്പൊ മറ്റേത് കൊച്ചനാനീ അപ്പ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉം ഉം ഉം ജഗതി ജഗദീക്കപ്പോ
ജ കതിയൊക്ക വീൽചർ ലേനല്ലോ വയ്യാ
ആഹ് ആഹ് വയ്യാതേനു ശരിയായിട്ടൊന്നുംല്ല
ആഹ് എന്തോ ആവാർഡിന്റെ ഇതിൽ കണ്ടീനി വീൽചെയറിൽവന്നാണ്ട് തന്നെ
ഉം വേര് വീൽചെയർ തന്നെ വന്നീന്നത് ഉം
ശെരിക്ക് കയ്യാ അതൊക്കെ
കഴൂല ഉം ഓനെ ആദ്യം എല്ലാരും ഇങ്ങനെ ഇതാക്കി പോനല്ല അങ്ങനെ ഇണ്ടായപ്പോളേ എല്ലാരും ഇങ്ങനെ പറഞ്ഞീനു കൊറെ ചിരിപ്പിച്ചുംങ്ങാണ്ട് പിന്നെ അത് സ്വ ന്തം തന്നെ അങ്ങനെ ഓരോന്ന് വന്നല്ലോ ന്നുള്ളതൊക്കെ കൊറെ ആൾക്കാരെ ഞാ ആക്സിഡന്റ് പറ്റിയതാണന്ന് പറഞ്ഞു ആഹ് ഓ ക്കെ പ്പ ഇണ്ടെന്ന്ണ്ടെങ്കി നല്ല നല്ല ഇതായിന്നു
പുതിയ കൊറെ കോമഡി ഒക്കെ ണ്ടായിനിലേ
പിന്നെ ഉം
പ്പല്ലാത്ത നടന്മാരു നല്ല കോമഡി നടന്മാരൊന്നും പറയണ കേ ത്തിട്ടില്ല പുതിയോലൊക്കെ
ആ ആ ആ പുതിയൊലൊന്നും അത്ര ഇവ് ഇവലെ എടുത്തക്കൊന്നും എത്തൂലേ
ആഹ്
ങ്ങനെണ്ട് ഓര് ഇവരെ അടുത്തക്ക് എത്തിയാലേ അയിന് ആണ്ട് ഇതൊള്ളൂ അതൊന്നും കിട്ടൂല ഇവലെടുത്തുക്ക് ത് ആരും എത്ത്ണില്ല അത്ര കോമഡി ഒന്നും ആരും പറഞ്ഞ് വരണില്ല
ആ
ഇപ്പൊ സലീം കുമാർ ആയാലും ജഗദീഷയാലും ജഗതി യൊ ക്കെയാലും നല്ല അന്നത്തെ കാലത്ത് നല്ല ഹിറ്റ് ഓലെന്നല്ലേനോ
ആ
ഉം ഉം
പിന്നെന്തൊക്കെ
ഇപ്പൊക്കെ കൊറെ തല്ല് കൊല്ല് അങ്ങനെക്കെല്ലേ ഉം അങ്ങനത്തെ സി ഉം അങ്ങനത്തെ സിനിമളാണ് ഇപ്പോല്ലത് ഉം
ചോറ് വെയിച്ച് പിന്നെ
ആ ആഹ്
അല്ലെങ്കിൽ തല്ലന്നെ
ഉം കുട്ടിന്റെ വായനൊക്കെ കഴിഞ്ഞോ
ഉം കുട്ടി ഉറങ്ങി സ്കൂൾ പോണല്ലേ അപ്പൊ നേരത്തെ കടന്നോറങ്ങും
ഏ രണ്ടാളോറങ്ങിയോ
ആ മറ്റോള്ന്ന് നേരത്തെ നീച്ചീനി നേരത്തെ ഉറങ്ങൊണ്ട് ഉറങ്ങി പ്പ ഉറങ്ങിട്ടേള്ളു
ഏ ഏ
അങ്ങനെയൊക്കെ
പാല് കുടിയൊക്കെ നിർത്തിയ ചെറിയ കുട്ടിയല്ലേ
ആ ചെറിയ കുട്ടിയാണ് ഇല്ലേ പാല് കുടിക്കണ് ണ്ട്
ആ ആ ആ
മോളോ
ഓള് ഇതക്ക്ണ് ഇവ്ടേ ഞാന് പാത്രം മോറാന് നിക്കാണ് അതിപ്പോ ഓള് മോറിത്തര്ണ് ണ്ട്
ആഹ്
വല്യ ബീബി ആയിങ്ങാണ്ട് ഇങ്ങട്ട് നിക്ക് എങ്ങനെ
ഇപ്പൊ പാലൊക്കെ കുടിക്കോ
ഏഹ് ഏഹ് ഇല്ല നിർത്തിക്ക്ണ്
ആഹ്
ഉം ഉം ഓള് മൂന്ന് വയസായി ഉം വേറെന്തൊക്കെ ബുക്ക്‌ ആഹ് ആദ്യൊക്കെ ഇങ്ങനെ വായിച്ചീനു ഇപ്പൊ അങ്ങനത്തൊരു ഈ ഇത് ഫോണ് കൂടെ ഇങ്ങനെ വായിക്കുംന്ന് അല്ലാതെ
ഉം
ഉം ഒന്നാമത് കുട്ടികളൊക്കെ ഉണ്ടായിട്ടേ ഒരു നേരം ഒന്ന് ശരിക്കണ് കിട്ട്ണില്ല ഒന്നിനും
ഒയിവ്ഇണ്ടാവും
ഒഴിവില്ല ഉം വെറുതെ ഇരിക്കുമ്പോളല്ലേ നമക്ക് അയിനൊക്കെ ഇങ്ങനെ തോന്നാ
ആഹ് ആഹ്
ഇപ്പൊ ഒഴിവ് പറയ്ണ ഒരു ഒരു സംഗതി കിട്ട്ണില്ല ഒഴിവ് കിട്ട്ന്നില്ല ഒന്നാമത്
ആഹ ഇ ഫോണിലെന്നെ കൊറേ കഥകളും കവിതകളൊക്കെ ഉണ്ടല്ലോ ബു യിട്ടെന്നെ വായിക്കാൻ താല്പര്യംള്ളോൽക്ക്
ഫോണ് കൂടണ്ട് ഉം ആപ്പാളൊക്കെ ഇണ്ട് അയിന്റെ ഉം
നല്ല നല്ല കഥകള്
ഉം ഉം
അത്‌ വായിക്ക
നല്ല മോറലാ ഇവിടെ
ആഹ ഓള് ഹെൽപ് ചെയ്യാവുലേ
ഓൾ ഹെൽപ് ചെയ്ത് തര്ണണ്ട് ഓളെ ഹെൽപ്പ് ഇപ്പൊ ആകെ ഇതിൽകൂടെ ഒക്കെ ആക്കി ഉം ഞമ്മക്ക് പണി ഇണ്ടാക്കി തരാണ് കൈ കയികി പൊയ്ക്ക
അങ്ങുമ്പോ വെയിക്കോ ഓള്
ആഹ് ഓള് ഉറങ്ങാൻ ചിലപ്പോ പന്ത്രണ്ട് മണി ചിലപ്പോ പതിനൊന്ന് പതിനൊന്ന് മണി എന്തായാലും കയ്യും
അത് എന്ത്യേ ഉച്ചയ്ക്ക് നല്ലോണം
അതങ്ങനെ അത് ഒന്ന് ഉറങ്ങും ഒന്ന് പൂച്ചക്കുട്ടിന്റെമാര്ക്ക് ഒരു ഏഹ് ഇപ്പൊ അസറ് ഉച്ച കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഒറങ്ങല് ഉച്ച കഴിഞ്ഞ് ആ അസർബാങ്ക് കൊടുത്തിട്ടാണ് ഒറങ്ങല് പിന്നെ ഓളെ ഒറക്ക് അവിടെ കഴിഞ്ഞു പിന്നെ അത്‌ കയിഞ്ഞ് ഹലോ
ആഹ കേക്ക്
കേൾ ആഹ് ഇപ്പൊ കേക്കാണ്ട്
ആഹ് പറയ്
ഇന്നിട്ട് അണ്ട് കിടന്നാലേ പിന്നെ ഏഹ് പിന്നെ ഓക്ക് ഒറക്കില്ല പിന്നെ ഞമ്മൾ ഉറങ്ങിയാലും ഓള് ഞമ്മളെ ഇങ്ങനെ തൊയ്രം കെടുത്തും
അല്ലെ ഈ ഉച്ചക്ക് ഉറങ്ങ്ണ കുട്ട്യാളൊക്കെ രാത്രി വൈകി ആണല്ലോ പിന്നെ ഉറങ്ങ
ഉം ഉം
അപ്പ അങ്ങനെ ഇണ്ടാവും പിന്നെ മഴ പെയ്തിണ്ടേൽ
മഴ ഇന്ന് വല്ലാ അതല്ല
ആഹ്
ഉം ആഹ് അത് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയാ മതിയേന്ന് ഉം
എപ്പോളൊന്നും ഉണ്ടാവില്ലന്നല്ലേ കത്യകൾക്ക് ആഹ് സ്കൂളൊക്കെ ഇപ്പൊ ശനിയും ഞറായതുണ്ട് ലീവ് ആവൂല്ലേ
ആഹ് ലീവാന്ന്
ഉം
ഉം.. ത്ര പോവാൻയിണ്ടായിനു അപ്പോ നാളെ അതാ പറഞ്ഞത് നാളെ ഇങ്ങനെ ഒരു കാലാവസ് ചായ മതിനന്നില്ല് ഉം ഉം പോവാനരു ചാറാണ് ഉം
മഴയൊക്കെ ആവുമ്പോ നമ്മുക്കെ തന്നെ കൊടൊക്കെ പിടിച്ച് പുറത്തിറങ്ങാനൊരു പ്രത്യകത എങ്ങനെയ പോവാൻ കിട്ടിയ യാത്ര
ട്രെയിനിൽ ആണ്
ട്രെയിന്
ഉം ട്രെയിനിന് പോയിയെങ്ങാണ്ട് അത് ഫ്രണ്ടിന്റെ അവിടെ ഓള് ഉ ഓൾടെ നാത്തൂന്റെ ഇതണ്ട് അവിടെ ഫ്ളാറ്റ് ഇണ്ട്. അപ്പോ അയിക്കമക്ക് ഒരു ദിവസം പോയി നിക്കാന്നൊക്കെ പറഞ്ഞങ്ങാണ്ടേ അങ്ങനെ പോവാണ്.
എവിടെക്കെ പോണേ
പോവാണത് ദൂരാണ്.
ആഹ്
ഉം പോയി വെരുവോളം മഴയില്ല അന്നാ മതിനു ഒന്നും ആവാതെ ഇരുന്ന മതിയേനും ഒ ഒറ്റക്കാണ് ഞങ്ങള് നാലാള് മാ നാലാളോ അല്ലെങ്കിൽ മൂന്നാളോ വരിക ആഹ് കുട്ടിയാൾ ഉണ്ട്
ആഹ്
കുട്ടിയാളും ഉണ്ടേ ആ എന്നാ ശരി എന്നാല്
ആഹ് ഓക്കെ എന്നൽ
ആഹ് ആഹ്